ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് എന്താണ് വിശേഷം
നല്ല വിശേഷം
ഉം എന്ത ഫുഡ് ഒക്കെ കഴിച്ചോ,
ഫുഡ് കഴി കഴിച്ചിട്ടില്ല മക്കൾക്ക് കൊടുത്ത് എനി കഴിക്കണം അവിടത്തെ കൈക്കലൊക്കെ കഴിഞ്ഞോ ഇല്ല ഹസ് ഡ് വന്നിട്ടില്ല
എന്താണ് ഫുഡ്‌ന് എന്താണ്
ചോറ് ആഹ് ഹസ്ബഡ് ചോറ് അല്ല ആളെന്തെങ്കിലും മീറ്റോ എന്തെങ്കിലും മുട്ടയോ കഴിക്കുള്ളൂ
ഏഹ്
ഉം ഡയറ്റാണ് ഡയറ്റ് ഉം
ഏഹ്
ഉം
എന്നിട്ട് ചെറിയ മക്കളെ എത്ര മക്കള് ഇണ്ട് ചോയ്ച്ച
മൂന്നാളുണ്ട്
ഉം വല്ല്യ മക്കളാ ചെറുതോ
ചെറുത് മൂത്താള് യു കെ ജിയില് രണ്ടാമത്താൾക്ക് രണ്ടര വയസ്സ് മൂന്നാമത്തെ ആൾക്ക് ആറ് മാസം ഇന്ന് അവിടെ എന്താ കറി
ഇവിടെ ബ്രോസ്റ്റും പോറട്ടിം
ആഹാ
എന്ത മഴ ഉണ്ടോ
ഇന്ന് ഫുള്ള് മഴയായിരുന്നു ഇടക്ക് മാത്രം കുറച്ച് കുറച്ചേരം മഴയില്ലാണ്ട് നിന്ന് വെയിലൊന്നും ഇണ്ടായില്ല മഴയില്ലാ ഇവടെ നിന്ന് അവിടെ മഴയണ്ടാ
ഇവിടെല്ല ഇവിടെ ഫുള്ള് അല്ല ഇവിടെ കുറച്ച് നേരം വെയിലർച്ചീന് ഇപ്പം പിന്നെ മഴങ്ങനെ പാറ്റ്ന്നുണ്ട്
ആഹ് ഇവിട നേരം വെളുപ്പത്തെ തോട്ട് മഴയാ നല്ല മഴയാ
ഉം
മുറ്റത്തൊക്കെ വെള്ളായി
ഇവിടെ അങ്ങനെ മഴ വരും
ഉം വേറെ എന്താ
ഏതാ ക്ലാസ്സ്
ടീ വി ഒന്നും കാണലില്ലേ
ടി വി ഇവിടെ ഇല്ല
ഓഹ്
നീ വടല്ല.
അതല്ലേ
നിങ്ങെന്താ നല്ലോണ്ണം ഫുഡ് ഒക്കെ ഇണ്ടാക്കോ
നല്ലോണംന്ന് വെച്ചാല് ഇണ്ടാക്കും അത്യാവശ്യം ഒക്കെ ഉം
ചെടി എന്തൊക്കെ വളർത്താന് ചെടിയൊക്കെ നടാൻ ഇഷ്ടള്ള വ്യക്തി ആണോങ്ങള്
ആഹ് ഇഷ്ടമാണ് പക്ഷെ അതിന്റെ പിന്നാലെ നടക്കാൻ വലിയ ഇഷ്ടമല്ല മടിയാണ്
ഏഹ് നനക്കാൻ ഇതീനോക്കെ മടിയായിരിക്കൂല്ലേ
ആഹ് ഇടയ്ക്കെരു തോന്നൽ തോന്നുമ്പ
ഏഹ്
ചെയ്യുന്നല്ലാണ്ട് സ്ഥിരമായിട്ട് അതിനോട് അതിന്റെ പിന്നാല നടക്കാൻ സമയവും ഇല്ല മടിയാണ്
എഹേയ് ചേലോൽക്ക് എനിക്കും പൊതുവേ അതിനോട് താല്പര്യം കുറവാ
എനിക്ക് ഇണ്ടായി നിക്കണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പിന്നീ കൂടെ നടക്കലില്ല
സിനിമയ്ക്കൊക്കെ പോവോ പുറത്ത്
ഏഹ്
സിനിമക്ക്‌
ഏഹ് ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇവിടെ അതൊന്നും വല്യയ ഇഷ്ടല്ല
അതെല്ലെ
ആഹ് നിങ്ങളോ നിങ്ങളിപ്പത്തെ പുതിയ പടം കണ്ടിക്കണോ
ആഹ് ഞാൻ ആഹ് ഞാനൊരു വിധം എല്ലാ സിനിമക്ക് കൊണ്ടുപോവും ആള്
ഏഹ്
ഉം ആഹ് അതൊക്കെ കണ്ട്
ഏഹ് നല്ല രസല്ല മൂവി അല്ലേ അത്
ആഹ് നല്ല പടാണ്
ഒരട്ടം കണ്ടാ തന്നെ പിന്നേം പിന്നേം കാണാൻ തോന്നും
ആഹ് നമ്മ പണ്ട് സ്കൂളിൽ പോയതൊക്കെ ഓർമ്മ വരും
ആഹ് ലാസ്റ്റ് ഇമോഷൻ സീനാണ്
ആഹ് എന്റെ മോള് കരഞ്ഞു കരഞ്ഞു പ്രശ്നായി
ഏഹ് കണ്ടാണ്ടോ?
ആഹ് വീട്ടീൽ പോവാന്ന് പറഞ്ഞ് കരച്ചിലായി വീട്ടിലെത്തിട്ടും കരയേണ് വണ്ടിലിരുന്നു കരയേണ്
തിയേറ്റർ പോയി കണ്ടൊക്കെയ്നു
ആഹ്
ഏഹ്
അങ്ങനെ പോവലുണ്ടോ തിയേറ്റർക്കൊക്കെ
ആഹ് പോവലണ്ട് മിക്ക സിനിമാണാലും കൊണ്ടു പോവാള്
ഏഹ്
ഉം
പ്പ ഇടക്കിടക്ക് പോവലുണ്ടല്ലേ തിയേറ്റർക്കൊക്കെ
ആഹ്
പി
ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രശ്നുണ്ടാക്കും ചില സമയത്തൊക്കെ അവിടക്കെടന്ന് കരയാ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടവു എന്നാലും പോവും എനിക്ക് പുറത്ത് പോവാൻ ഭയങ്കര ഇഷ്ട്ടാണ്
ട്രിപ്പ് ഒക്കെ പോവൻ ഇഷ്ട്ടല്ലാള
ആഹ് എല്ലായിടത് പോവാ ഇഷ്ട എവിടെ വീട്ടിൽന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ട പക്ഷെ പുറത്തിറങ്ങല് കുറവാണ്
ഏഹ്
ഇവരൊക്കെ കൊണ്ട് പോണ്ടേ പിന്നെ ആളെപ്പോളും ബിസിയാണ് എന്നാല് പൂട്ട
ആഹ്
ദെ പെരുന്നാളിന് മുമ്പ് പോയി വന്നുള്ളു മട്ടവട മൂന്നാറ് പെരുന്നാൾക്ക് വീട്ടി പോയി അത് ഏതൊക്കാൻ പറ്റല്ല സ്കൂളോ തുറക്കല്ലായിരുന്നു
ആഹ് ആഹ് അത് നിന്നിട്ട ഉണ്ടാവില്ലല്ലേ
ഒരുസം നിന്നു
ഏഹ്
സേവ് പോകും ഇനിപ്പ വെക്കേഷനോക്കെ കൊറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ പോക്ക് കണക്കന്നെ സ്കൂള് ഇല്ലാത്തപ്പോ അങ്ങാനെ പോവാൻ പറ്റുള്ളൂ
ഏഹ് ആഹ് സ്കൂൾ തുറന്നുണ്ട്ല്ലേ
ഉം
അല്ലെങ്കി ഇടക്കിടക്ക് പോവാാറുണ്ടാവുംല്ലേ
ആഹ് എടക്ക് ഇടക്ക്ന്ന് വെച്ചാല് ആഹ് പോയി കൊറച്ച്ദിവസക്കെ നിക്കും സ്കൂളൊന്ന ഇല്ലെങ്ക കൊറച്ചസൊക്കെ നി ക്കും
മക്കൾ മക്കൾ പോ ഏഹ്
പോയില്ലേ വീട്ടിൽ പോയില്ലേ പെരുന്നാലിന്
ആഹ് വീട്ടിൽ പോയി ഇന്നാ വന്നത്
അതല്ലേ
ആഹ് അന്ന വരി
ആഹ് പോയി വന്നാ കൊറച്ചുസം ഒരു ശോക ആയിരിക്കും
ആഹ് വന്നാ പിന്നെ ഒരു ഇതാണ്
ഞാൻ മുന്നേ അങ്ങനൊയിരുന്നു മക്കളൊക്കെ ഇണ്ടാവണേന് മുന്നേ
ആഹ്
പോയി കഴിഞ്ഞിട്ട് വരുന്നേൽ രണ്ടു ദിവസം മുന്നേ തുടങ്ങും ഞാൻ നാളെ പോവും ഞാൻ നാളെപ്പോ അങ്ങനെയെ പറഞ്ഞന്നിപ്പറക്കും പിന്നെ വന്ന് ഇവിടെ സെറ്റ് ആവാനക്ക് സമയം വേണം ഹലോ ഹലോ ഹലോ